ഹലോ
ഉം കേക്കുന്നുയുണ്ടോടി
ആടീ കേക്കണ്ട് എന്താണ് പദവില്ലാണ്ട് നേരത്തെ വിളിച്ചിരിക്കണം
ഒന്നുമല്ല ഞാനിങ്ങനെ വെറുതെ ഇന്നപ്പോ നിന്നെ വിളിക്കാ കൊറച്ച് സംസാരിക്കാന്ന് തോന്നി അത് തന്നെ കൊണ്ട് ഞാൻ വെറുതെ വിളിച്ചതാണ് എന്താ നീ ഉറങ്ങിയോ
ഇല്ല ഞാൻ അടുത്ത മാസം എക്സാം അടുത്ത മാസം പറയാനില്ലല്ലോ എനിക്ക് എക്സാം ആയി അപ്പൊ എന്തായാലും പഠിക്കേണ്ടേന്ന് അപ്പൊ പിന്നെ ആ ഒരു സമയത്ത് പോയിരുന്ന് ധ്യതി പിടി ഇപ്പ തന്നെ തുടങ്ങി കഴിഞ്ഞ കൊറച്ച കുറച്ച് പഠിച്ചാ മതിയല്ലോ
അതെ അതെ ഇപ്പ തന്നെ തുടങ്ങിക്ക അടുത്ത മാസം പറഞ്ഞതാ പറഞ്ഞ എത്തട്ടോ
ഇനിയിപ്പ ദിവസം ഇല്ലല്ലോ ഇനിയിപ്പോ ഈ ഒരാഴ്ച കൂടെയല്ലേ ഉള്ളൂ ഇപ്പൊ നോട്ട്സ് ആദ്യം എഴുതി എടുക്കണം നോട്ട്സ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പഴാ നീ വിളിച്ചത്
അതെല്ലേ ഇപ്പൊ ഞാൻ വിളിച്ചത് പെട്ടെന്ന് എനിിക്കൊരു ഓർമ്മ വന്നു നമ്മള് ശങ്കരമൂല്ലേ ഓർമ്മുണ്ടാ ആ അതിന്റെ ഒരു ഓർമ്മ വന്നടി പണ്ട അത്ത പോലെയൊന്നുംല്ലല്ലേ ഇപ്പൊ പണ്ടൊക്കെ നമ്മള ഇങ്ങനെ ആ എന്താണ് ശക്രമത്തിന് ഈ മൈലാഞ്ചി ടെ ഇല അങ്ങനെയൊക്കെ വലിക്കൂലേ
ആ ആ അടി ഞങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു മൈലാഞ്ചി മൈലാഞ്ചി ഇല്ല ഒലിച്ചിട്ട് അതൊക്കെത് നന്നായിട്ട് അരയ്ക്കും
ആഹ ഈ പുളിയൊക്കെ ഇട്ട് അരച്ച വെച്ചാ മഞ്ഞളൊക്കെ ഇട്ട അരച്ച വെച്ചാ പെട്ടെന്ന് ചവപ്പൂല ല്ലേ
എന്ന നന്ന അരച്ചിട്ട് നമ്മള് മറ്റേ ഇലയില്ല ന വീതി അറെ പറയാ
എന്താണ്
നല്ല വീതി ഉുള്ള ഒരു അലയില്ലേ എന്താ പറയാ നമ്മളത് പതിയ യൂസ് ചെയ്ല്ലേ
ആ തേക്കില ആ അതന്നെ അത് നന്നായി അരച്ചതിനന് ശേഷം നമ്മ കാര് ഇന തമ്പ് ഇങ്ങനെ ആക്കി ഉള്ള ആക്കിട്ട് മടക്കിയ ശേഷം അതില് മലാഞ്ചിയൊക്കെ വെച്ച് തേക്കയിലൊക്കെ കൊണ്ട് കെട്ടി ഒരു രാത്രി ഫുള്ളും വെക്കൂല്ലേ
ആടി ഒരു രാത്രി ഫുള് വെക്കും ഞാനൊക്കെ രാത്രി ഫുടൊക്കെ കഴിച്ചച്ച് കഴിഞ്ഞിട്ട കേറ്റുവൊള്ളൂ അത് കെട്ടിക്ക ഫുഡ് കഴിക്കാ പറ്റാലോ ആ ഇപ്പൊ ഫുഡൊക്കെ കേ
നമ്മള് രാ നിങ്ങള് രാത്രിന കെട്ടുന്ന
ആ ഞാൻ രാത്രി വിട്ടു ഇട്ട് രാവിലെ വരെ വയ്ക്കോ
ഏ ഞാൻ ചെിലപ്പോ എന്ത് ചെയ്യും അറിയോ നേരത്തെ കെട്ടും നേരത്തെ കെട്ടിട്ട് എന്ത് ചെയ്യും രാത്രിയില് ഫുഡ് അമ്മയോട് വാരിത്തരാൻ പറയാം എന്നിട്ട് ഞാന് രാവിലെ എണിക്കണം വരെ വെക്കും
ഓ ഓ ഞാൻ എന്നിട്ട് രാത്രികെട്ടും ഒരു എഴു മണി ുമ്പോ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് കെട്ടും കെട്ടിട്ട് അതിന്റെ മേലെ വേറൊരു കവറ് കെട്ടും അല്ലെങ്കിൽ ആ മൈലാഞ്ചിന്റെ ആ ഒരു നീരില്ലേ ആ് ഒഴുകും അതുകൊണ്ട് ഇങ്ങനൊരു കവറടൈറ്റില് വ അപ്പൊ അതങ്ങനെ വരില്ല ആ ആലിന്റെടയിൽ കൂടാ
രാവിലെ എണിക്കുമ്പോ നമ്മുടെ കയ്യൊക്കെ ഒരുമാതിരിം ചലച്ച പോലെ ആവില്ലേ അത് കെട്ടിയതിന്റെ അതില് എനി ചോക്കാറുണ്ടോ ടികയ്യ
കാണാറുണ്ട് പക്ഷെ അതൊക്കെ കഴുകിൊക്കെ കളഞ്ഞിട്ട് രാവിലെ നമ്മള് മറ്റേ ദോ ചെയ്യും
ഓ ആ മൈലാഞ്ചിടെ ഒരു സ്മെല്ലും ദോശേഠ ചിക്കൻ നും നല്ല ടേസ്റ്റ് ആല്ലേ അത്
അടി അങ്ങനൊയിക്ക എന്ത് ടേസ്റ്റേത് പക്ഷെ ഞാനിപ്പോൊ ഹോസ്റ്റലി വന്ന ശേഷം എനിക്കാ സംഭവേ ഓർമ്മയിില്ല അതെപ്പഴാന്ന് ഉം ഓർമ്മയല്ല അടി
ചെറുപ്പത്തില ഇങ്ങനെ പോയിരിക്ക ഇപ്പൊ നമ്മള് വളർന്ന ഇങ്ങനെ കോളേജിലാണ്പോ അതൊന്നും ഇല്ല
അന്നും ഓർമ്മയില്ലേ ശരിക്കാം
ആ എനിക്കിങ്ങനെ ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ നിന്റെറ അടുത്ത് പറയാലോ നമ്മുടെ കുന്ന് പറഞ്ഞിട്ട് പറയാലോ പറഞ്ഞിട്ട് വിളിച്ചത് അതുപോലെ നമ്മൾ ഈ ഓണതിന്നു അടുത്തുള്ള അവിടെൊക്കെ പൂക്കൾ രാവിലെ നേർത്ത ചാണകം പോ അതില് പൂവത്തിടില്ലേ
ആ അതെ ഡ ആണീ ഡെലിട എന്തായലും ഓരോ ഡിസൻ ഡിസ കണ്ടു പിടിക്കാൻ ഭയര കഷ്ടം ഇ അതുപോലെ പൂവും കിട്ടണ്ടേ പൂ കിട്ടുന്നു പിന്നെ ഞങ്ങള് ഇലയിലേലാ മറ്റേ പുളിയലാ അതൊക്കെ പറച്ചിട്ട് പച്ചയാക്കിട്ട് ഇങ്ങനെ എന്നിട്ട് അതിന്റെ ഇങ്ങനെ ഊരും
നറ്റമ്പർത്തിടെ അല്ലേക്കെ വയ്ിക്കോ അതില്േ
എല്ലാടി മറ്റേ പുളിയെല്ലാം വലിച്ചിട്ട് പുളില്ല ചപ്പക്കൊന്നന്റെല്ല ആ ആ വളിച്ചിട്ട ആ ഇല ചെറ ചെറുതാക്കി ഊരും നമ്മളഈ മുരങ്ങ ഇതാക്കി ല്ലേ ആ ഊരുന്ന പോലെ അങ്ങനെ ഊരുറ്റി ആ സംഭവം അങ്ങനെ ഒരു ഒതിലനങ്ങ അങ്ങനെ വെച്ചിട്ട് ഡിഷൻക്കും പച്ച പച്ച കളർ വറുന്നുണ്ട് അവിടെ ഇല വയ്ക്കും
ഞങ്ങള് മറ്റേ ഇത് ചെമ്പരത്തി ഇല
ആഹ
അത് ഞങ്ങ വെക്കും പിന്നെ ഇ പറഞ്ഞ ീമക്കൊന്നട ആ എലിയും വെക്കും പിന്നെ ആ അതിന്റെടയത്ത് നമ്മൾ ഈ ചെമ്പരത്തി പോ ഈ കോ കൊളാമ്പി പൂ പിന്നെ വെള്ള കളർ ആയിട്ടുള്ള ഒരു പൂവല്ല അതിന്റെ പേരെന്തായിരുന്നു
വള്ള എന്താണ് അരളിയാ
അരളി വെക്കും അല്ലടി അതല്ലാണ്ട് വേറൊരു പൂവ ഇല്ലേ നാല് ഈ കാറ്റാടി യന്ത്രം പോലെ
ആഹ് ആഹ് മനസ്സിലായി മനസ്സിലായി പക്ഷെ പൂവിന്റെ പേരെന്താ നെന്തിറവട്ടാ
ആഹ അതെന്നെ തോന്നണ അത് വെക്കും അതല്ലേ മെയിന്
അത് ആ അല്ല അത് ആ കളറ ഉണ്ടാവും ഒരു റോ പിങ്ക് കളർ കളറ ഉണ്ടാവും അതില് വൈറ്റും ഉണ്ടാവും പിങ്കും ഉണ്ടാവും ര
അ ഇത അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊണ് അതിന്റെ പേര് അറിയില്ലടി ഞാൻ അറിഞ്ഞ പ പറയാട്ടെ ഇനി എന്തായാലും പിന്നെ ഇ ഏതൊക്കെ പോവാണ്
ല്ല ആഹ അത് അത് വെക്കും
ഇങ്ങനെ ഈ പാടത്തൊക്കെ ഇണ്ടാവല്ലോ അവിടെ പോയി വലിച്ചിട്ട്
ആ ഞങ്ങള രാവിലെ ഡെൽ വലിക്കാൻ പോവാ സാധനം
ആ്ഞാനും എൻന്റെ അനിയനും പിന്നെ ഞങ്ങളുടെ അവിടെയള്ള പിള്ളോരൊക്കെ ൂടി ഇങ്ങനെല്ലേ അവര് നേരത്തെ എണച്ച്ു പോും അപ്പം ഈ മഞ്ഞൊക്കെ ഉണ്ടാവലേ ചെറിയ രാവിലത്തെ തുഷാരം
ആഹ
അ അ അവിടെ അങ്ങനെ ആ പൂവൊക്കെ വരക്കും പിന്നെ വേറൊന്നില്ലേ എന്തായിരുന്നു റെഡ് കളറ് വയലറ്റ് കളർ അങ്ങനത്തെ ഒരു പൂവില്ലേ അതിന്റെ പേരെന്തായിരുന്നു
കാശത്തുമ്പ
അതന്നെ ആശ്യത്തുമ്പ അത് മെയി എല്ലവിടെയും ഉണോ അത്
ആ അത് ഞാൻ എന്തന്ന് വെച്ച കഴിഞ്ഞാൽ ഇപ്പൊ ഓരോ വീട്ടില പോകുമ്പോ അവിടെ ഓരോ കളർ ഉണ്ടാവ വയലറ്റ് റോഹിത് തന്നെ ഡാർക്ക് ഉണ്ടാവും ലൈറ്റ് ഉണ്ടാവും റെഡ് ആഹ ബ്ലൂ ഒക്കെ കളറുണ്ടാവും അപ്പൊ ഞാൻ ആ സംഭവം അതിന്റെ വിത്ത് എന്ന് പറഞ്ഞ ജസ് പൊട്ടിച്ചനെ പൊട്ടി പൊട്ടി പോല്ല അത ആ അപ്പൊ ഞൻ എന്തന്ന് ഞാൻെന്തേെന്നെന്ന് വെച്ചാൽ കുറെ വലച്ചിട്ട് കീട്ടിക്കൊണ്ട്ങ്ങനെ പൊട്ടച്ച് പൊട്ടിച്ചച്ച് പൊട്ടച്ച് വി വിതരും അപ്പൊ അടുത്ത ഓണത്തിന് അടുത്തോണാവുമ്പോഴത്തേക്കും ആ സംഭവം വിരിഞ്ഞിട്ട് പൂവാവും
അതേ പിന്നൊരു കാര്യം നീ പറഞ്ഞത് മെയിനായിട്ടുള്ള ഒരു പൂവ് അത് നി ഓ ഓർമ്മ ഓർമ്മയ്ണ്ടോ നിനക്ക്
ഏതാണ് മെയ്നായിട്ട് വേറെ അത് പോല
പച്ച കളറും ഉണ്ട് ഓറഞ്ച് കളറും ഉണ്ട് ഒരു മഞ്ഞും ഉണ്ട് ഓറഞ്ച ണ്ട് മെയിൻ പൂവാണ് ഓണത്തി ല്ല പൂക്കളത്തില്ലേ ഓർമ്മണ്ടാ അലോജികി.
ആഹ
അതന്നെ അതല്ലെ മെയിന്.
ആഹ് അത് ശരിയാണ് ഇനി അതുപോലെ തന്നെ ഓരോ സാധന ഉണ്ടറി കാട്ടു ചെണ്ടപിനെ എന്താ പറയാ അതേപോലെ ഓറഞ്ച് കൊണ്ട മഞ്ഞിണ്ടാവും. ഉം ആ ആ ചെറിയ ചെറിയ ഇതലായിട്ട് അതിങ്ങനെ നിറയെ നക്കത് അടിപ്പിച്ചച്ച് നക്കുന്നതാണ് നല്ല ഭഞ്ഞിയ.
ഭയങ്കര ഇഷ്ടത് പിന്നെ കാട് കൊണ്ട ണ്ട് ചണ്ടി ദി അങ്ങനെ എന്തോ ചണ്ടി ചെണ്ടുമലി അങ്ങനെ എന്തൊക്കല്ലേയ്.
ആ ക്കറിയില്ല കൊണ്ട ചെന്നാപണിയ.
ഞങ്ങടെവടെ ഇല്ലടി അത് എങ്ങനെയന്നവചാ പണ്ട പോലെ നിക്കും ഈ ചണ്ടി ചിട്ട് അത്ര ഇതല ഉണ്ടാവില്ല
ആഹ ഈ മറ്റേ ഞാൻ കണ്ടിട്ട. കണ്ടിട്ടില്ല കോണ്ട ഞാൻ കണ്ടിട്ടുണ്ട്
അതെയാ.
ആഹ
ഞങ്ങടെവടെ അങ്ങനക്കാ പറയുന്നെ നിങ്ങളടെ വിടെ എന്താന്ന് എനിക്കറിയില്ല.
ആഹ ആഹ് ഉം പിന്നെ ഇതെന്താണ് പെട്ടെന്ന് എങ്ങനെയൊക്കെ തോന്നിയിരിന്നു. വാട്ട് ഹാപ്പെൻഡ്
അല്ലടി എനിക്ക് നൊസ്റ്റു അടിച്ചഅതാണ് പിന്നെ പണ്ടൊക്കെ മറ്റേ നമ്മള്. സിപ്പപ്പൊക്കെ വാങ്ങി തരേ രണ്ട രൂപന്റെയോ മൂന്ന് രൂപന്റെ ഒക്കെ കു ചെറുപ്പത്തിലൊക്കെ.
ആഹ ആഹ് അതുപോലെ തന്നെ ഒരു സംഭവുണ്ടായി ഈ കോണിൽ ഐസ്ക്രീം പോലെ തന്നെ പക്ഷെ ഐസ് ക്രീം അല്ല അതൊരു ക്രീമി ടെക്സ്ചറ ആണ് അതായത്. ഐസ്ക്രീം അല്ലേ അതിന്റെ മേല കൊറെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട്.
ആ കോണ് വന്നിട്ട് മറ്റേ ഓറഞ്ച് കളർ ആയി
അതന്നെ അ പേര് ആഹ് അതിനെതോ പറ എൻ്റെ പേര് എനിക്റിയില്ല ഞാനിന്നലെ പോയപ്പോ ആ സാധനം കണ്ടു അപ്പൾ ഞാൻ കുറെ എണ്ണം മേടിച്ചു. കഴിക്കാനായിട്ട് എനിക്കത് ഇത് തോന്നിയിട്ട് ഞാൻ വേടിച്ചു നൊസ്റ്റാൽജിയ തോന്നീട്ട് നൊസ് ചെലേച്ചി തോന്നിട്ട് ഞാൻ പേടിച്ചു
ത്ഇല്ലേടി എന്താണ് ചുക്കി ചുക്കി കി അത് ഇപ്പഴും ഉണ്ടെടി ഞാനിപ്പ കണ്ടാലും വാങ്ങും അത് നല്ല
ഈ പി ചെറിയ ചെറിയ മൂന്ന് രൂപയോ നാല് രൂപയോ കൊടുത്ത മൈസൂർ പ വീട്ട്ല ചെപ്പ് കുഞ്ഞത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്
അതേ അതും അതെനിക്ക് ഭയങ്ക ഞാൻ ഒന്നില് തൊട്ട് ഏഴ് വരെ ഞാൻ അത് എത്ര വാങ്ങിയെന്നറിയോ
ച്ച് ക്ലാസ് പ്ലസ് ടൂല് പഠിക്കുന്ന സമയത്ത് സ് കോളേജ് സ്കൂളിന്റെ ഫ്രണ്ടില് ആ സംഭവുണ്ടേ അപ്പോ അവിടൊന്നൊക്കെ അങ്ങനെങ്ങനെ കൊറേ എണ്ണം വാങ്ങിട്ടു പോവും ട്യൂഷ്നൊക്കെ പോകുമ്പോ നറയെ എങ്ങനെ വാങ്ങി
ഉം അഹ് അതക്കൊരു കാലല്ലേ ഇനി അത് എന്താലും തിരിച്ചു കിട്ടി ല്ലേ
പിന്നെ വേറൊരു മുട്ടായില്ലെടീ എന്താ ണ് ഈ നമ്മൾ അയിന ക്കത്ത് ഗിഫ്റ്റൊക്കെ കിട്ടത്തില്ലേ ഒരു മുട്ടായി പാർ തരം അങ്ങനെ ഓരോ സംഭവങ്ങള് ഗിഫ്റ്റ് കിട്ടില്ലേ ഉം ആഹ അങ്ങനെയൊക്കെ കിട്ടില്ലേ ആ പിന്നെ അതുപോലെ തന്നെ ഗോൾഡിന്റെ കോ ഗോൾഡിന്റെ കോയിന് പോലെ ഇണ്ടാവും അയിനുള്ളിൽ ചോക്ലേറ്റ് ആയിരിക്കും ചോക്ലേറ്റിന്റെ റൗണ്ട് ഷേയ്പ്പില് ആ ഇൻക്ക് ഭയങ്കര ഇഷ്ടാ സാധനം ഉം എൻക്ക് ഭയങ്കരഷ്ട്ടാ ആ സാനം എനിക്ക് പയേതുണ്ട് ആ ഇതൊന്നും ആവില്ല ഇനിപ്പര്ന്ന് പഠിക്കാൻ നോക്ക് പോ പോ പോ നാളെ എക്സാമ്ണ്ട് യേച്യേ അടുത്താഴ്ച എക്സാമാണ് മകളെ ഞാൻ പിറ് പഠിക്കട്ടെ
ആഹ ശരി ശരി പോയി പഠി ഇങ്ങനെ എടക്ക് ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ആക്കിക്കൊളാം
ഓ ശെരി വന്ന് വെറുതെ ക്രഞ്ചടിപ്പിച്ച് പോവാ ശെരി
ഉം ശരി ഡി ബൈ